ഓ
ഹലോ കേൾക്ണില്ലേ?
ആഹ് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്ണ്ട്.
എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷടോ.
ആഹ്, എവടെ സ്ഥലം?
ഏഹ് സ്ഥലം പറയാൻ പാടില്ല.
ആണോ ഓക്കേ ഓക്കെ പറയണ്ടാ.
മ്മ്ഹ്.
എന്താ എന്താ പരിപാടി വർക്കി യ്യാനേണോ പഠിക്കാനേണോ?
അല്ല പഠിത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, വർക്കൊന്നും ചെയ്യ്ണില്ല വെറുതെ ഇങ്ങനെ ഇരി ക്കുകയാണ്.
വർക്കൊന്നും നോക്കുന്നില്ലേ മാരീഡാണോ?
ആഹ്, മാരീഡാണ് മക്കള്ണ്ട് വർക്ക് രണ്ടാള് ഒരാള് മൂന്നാം ക്ലാസ്സില് ഒരാള് ഒരു രണ്ടര വയസ്സ്.
രണ്ടര വയസ്സ് ഓക്കെ. ഞാനും മാരീഡാണ് എനിക്ക് രണ്ട് ആൺകുട്ടീളാണ് മൂത്താള് ആഹ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇളയാൾക്ക് ഒമ്പത് മാസം കഴിഞ്ഞിട്ടൊള്ളൂ ഉം. കഴിഞ്ഞ വർഷം ആർന്നു ഡെലിവറി, ഞാൻ വർക്ക്യ്ത്കൊണ്ടിരുന്നു, ഇപ്പൊ ഓൺലൈൻ ആയിട്ടാണ് ആഹ് ഞാൻ അഫ്ലലുലുമ്മ പഠിച്ചു ട്ടി ട്ടി സി പഠിച്ചു. ഇപ്പം എം എ ചെയ്തും കൊണ്ടിരിക്കാ ആ കേട്ടിട്ട് ഏ പ്രിപ്പയറേ യ്തുകൊണ്ടിരിക്കുന്നു.
ആഹ്, ഞാനും ഇതേ പോലെ തന്നെയാണ്, ഇപ്പോ മക്കളും. ഒന്ന് വലുതായിട്ട് പോണം ഞാൻ പി. ജി സൈക്കോളജി
ആണോ ആ ആ ആ.
ആ വഴിയേരുന്നു ഇപ്പൊ എന്താ പറയാ മോള് ചെറുതായേന് ശേഷം പിന്നെ ഞാന് അങ്ങനൊന്നും നോക്കീട്ടില്ല. ആഹ്, രണ്ട് പെൺകുട്ടീളാണ്.
ആഹ്, എന്റെ അനിയത്തിക്കതെ, രണ്ട് പെൺകുട്ടീളാ.
ആഹ്
എൻക്ക് രണ്ട് ആൺകുട്ടീളാ അനിയത്തിക്ക് രണ്ട് പെൺ
രണ്ട് പെൺകുട്ടീളാ ആ എന്റെ വീട്ടില് പിന്നെ ഞാന് ആ ഒറ്റ മോളാണ്.
ഒറ്റ മോളാണ് ആഹ് ഓക്കേ ക്കെ ഹസ്ബൻന്റിന്റെ വീട്ടില് ആരൊക്കെണ്ട്?
ഹസ്ബൻഡിന്റെ വീട്ടില് രണ്ട് പെങ്ങമാര്ണ്ട് അനിയൻ ഭാര്യ മക്കൾ എല്ലാരു ഉണ്ട് ക്ഷെ ഇപ്പം ഞങ്ങള് അല്ല അല്ല ഞങ്ങള് ഒരു മൂന്ന് വർഷായിട്ട് സ്വന്തം വീട് വെച്ചിട്ട്
സ്വന്തം വീട് വെച്ച് ആഹ് ഓക്കെ ആ ആ ഞങ്ങള് ഇവിടെ ഹസ് ബെന്റിന്റെറെ ഊടാ അനിയന് ഇണ്ട് അനിയന്റെ മാര്യേജ് ഇപ്പൊ കഴ്നു രണ്ടു വർഷായി അപ്പൊ അനിയന്റെ മാര്യേജ് ആയപ്പോ ഒറ്റ വീട്ടിൽ തന്നെ രണ്ടായിട്ട് മേളിയിലും താഴെയായിട്ട് താമസിക്കുന്നതാണ് ഞങ്ങള് സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ട് വീടൊന്നും വെക് ക്കാനുള്ള പ്ലാൻ ആയിട്ടില്ല
ആ അന് ഏ അതേപോലെ എന്താ പറയാ ഫാമിലി ഹസ് സ്ബെന്റിന് ഉം അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ ഉണ്ടോ
ആ ആ ഇണ്ട് ഇണ്ട് ഉമ്മായും വാപ്പായുണ്ട്
ആഹ് ആ
ആ ആഹ് അത് അനിയന്റെ കൂടേണ് താമസിക്കിണത് ഉമ്മാക്കിങ്ങനെ മേൾളോട്ട് കേറി വരാൻ പറ്റില്ല കാലി ഓപ്പറേഷൻ ങ്ങനീക്കിണാറ്ന്നേ മേള്ള്ളോട്ട് ഇങ്ങനെ കേറി ഇറങ്ങാൻ പറ്റില്ല പിന്നെ താഴെ ബാപ്പിച്ചിക്ക് കട തന്നേണ്ട് വീടിന്റെ ഫ്രണ്ടീ തന്നെ
ആ ആഹ്
ആഹ് അപ്പൊ ആ കാലി ന്തൊക്കെ ഇട്ടിട്ട് താ മേള്ള്ളോട്ട അങ്ങനെ കേറ്ല്ലാ ആ പ്പൊ അവർക്ക് സൗകര്യം താഴെയാണ് പിന്നെ ഇപ്പെ ഞാൻ ഓൺലൈൻ ആയിട്ട് ടീ ക്ലാസ് എടുക്കുന്ന കാരണം ചെറിയ ആൾ താഴേക്കോ കൊണ്ടേയികൊടുക്കും വൈകുന്നേരം ഉമ്മ ഫ്രീയാണ് അമ്മ ഫ്രീയാണ്
ആ ആഹ് ഞാനും അങ്ങനെ എടുത്തിട്ടുണ്ടേയിരുന്നു ക്ലാസ്സ്
ഓ ആ ആ ആ ഓൺലൈനായിട്ട് പിന്നെ നിർത്തിയാ
ഞാന് മോളായേന് ശേഷം ഞാൻ നിർത്തി ആരും നോക്കാനില്ലാത്തത് കൊണ്ട് നിർത്തി കാരണം നമ്മള് ആഹാ ആഹ് ആ ഒരു ടൈമ്ന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊന്നിനും പോവാൻ പാടില്ലല്ലോ അയിൽ മാത്രം ആ ഇരിക്കണല്ലോ ആ അപ്പൊ പിന്നെ അതിൽ മാത്രം ഇരിക്കലാവുമ്പം അഹ് ബുദ്ധിമുട്ടല്ലേ ഇനി അപ്പൊ മോളേന്നും നോക്കാൻ ആരും ഇല്ലാത്തതാാവുമ്പോ അവരിങ്ങനെ വരും സംസാരിക്കുയൊക്കെ ചെയ്യുമ്പേയ് അതൊരു എന്താ ആ ആ ആ ഓ ആ കുട്ടിക്കൊരു ബുദ്ധിമുട്ടാവൂലെ ഞാൻ ഈന്റിവിജ്വൽ ട്യൂഷൻ അങ്ങനെ ഒര ഒരു കുട്ടിക്കൊരു ടീച്ചർ അങ്ങനേണ് എട്ത് എടുത്തിട്ടുണ്ടായിരുന്നുന്നത്
എടുത്തിട്ടുണ്ടായിരുന്നത് ആ ആഹ് ആ ഇപ്പോഴും ഞാൻ അങ്ങനെ എടുക്കണത് ഒരു കുട്ടി ക്കൊരു ടീച്ചർന്നുള്ള നിലേൽ ഒര് ഇച്ചിരി ക്ലാപ്സ് സ്റ്റിട്യൂടിലാണോ വർക്ക് ചെയ്തത് ക്ലാബ്സിലേണന്ന്റഞ്ഞിട്ട് അല്ലല്ലാ
അല്ല ഇപ്പൊ അതിന് വേണ്ടീട്ട് ആ അയിനുവേണ്ടി കൊറെേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടടോ
ആണല്ലേ
ആഹ് ഞാന് ഞാൻ തന്നെ മൂന്നെണ്ണത്തിലൊക്കെ വർക്ക് ചെയ്തിട്ട്ണ്ട് മൂന്നെണ്ണത്തിലും നാലെണ്ണത്തിലൊക്കെ ഞാൻ വർക്കെയ്തിട്ട്ണ്ട്
ആണല്ലാ നമക്ക് അതീന്ന് എക്സ്പീരിയൻസി ഇങ്ങനെ സർട്ടിഫിക്കാറ്റ് കിട്ടോ
ഇല്ല എനിക്കതൊന്നും കിട്ടിയിട്ടില്ല ഇനി ഹേ അവർ
പക്ഷെ നമ്മോ ചോ അല്ല നമ്മള് ഞാൻ ഇപ്പഞാൻ വർക്കെയ്യ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടില് ആ നമ്മള്ളഹ് ചോയിക്കണം കാരണം നമ്മൾ ഇനിപ്പോ എങ്ങാനും ഓഫ്ലൈൻ ആയിട്ട് വർക്ക് ചെയ്യുമ്പള് വർക്ക് ചെയ്യേണ്ടൊര അവസ്ഥ വന്നെയ്അയിഞ്ഞാല് എക്സ്പീരിയൻസ് നോക് ക്കും നമ്മളെ ക്വാളിഫിക്കേഷൻ അല്ല ഒരിക്കലും നോക്കുന്നത് നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്തു നമ്മുടെ എക്സ്പീരിയൻസാ നോക്കുന്നത്
ആ പക്ഷെ എന്താ ഞാന് അന്ന് അത് ചെയ്തില്ലടോ ഞാനത് ചോയിച്ചില്ല പക്ഷേ എനിക്ക് പിന്നെ എന്നോട് ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് മൂന്ന് പേര്
അഹ്
പെരേന്നുംകൂടെ ഇന്നോടാണ അങ്ങനാ പറഞ്ഞു എ കതു അത് ചോയി ച്ചുടെയിരുന്നോ
ആ ഇപ്പൊ ഞാന് വർക്ക് ചെയ്യണ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ തന്നെയും ഇന്റർവ്യൂനു ശേ ഇന്റർവ്യൂ അവരെടുത്ത ത്തപ്പോളും ഞാൻ ചോദിച്ചായിരുന്നു ആഹ ഇന്റർവ്യൂ എടുത്തപ്പോ ഞാൻ അവരോട് ചോദിച്ചായിരുന്നു ഈ ഒരു വർഷം മൊത്തം കംപ്ലി റ്റ് ആയിട് ഞാൻ മേനോൻ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളത് ഉറപ്പണന്ന അപ്പോ വരാൻ തീർച്ചയായിട്ടും കി കിട്ടുന്നു പറഞ്ഞ് എക്സ്പിരിയാൻസ് സർട്ടിഫിക്കറ്റ് എന്തായാലും കി കിട്ടുന്നു പറഞ്ഞ് അപ്പൊ നമുക്ക് ആ ഓൺലൈൻ ടീച്ചിങ്ങിറ്റത്തും കൂടി നമുക്ക് കി ഇല്ല ആഹ വൺ ഇയർ കംപ്ലീറ്റ് ആവണം അവര് പറഞ്ഞണ പോലെ വൺ ഇയർ കംപ്ലീറ്റ് ആക ണം നമ്മള്
എന്താന്നറിയോ
എന്നാലേള്ളൂ ഓഫ്ലൈൻ ല് സി ക്സ് മന്ത് മതി കംപലീറ്റ് ആവാനട്ട് നമക്ക് എക്സ്പീരിൻസ് സർട്ടിഫിക്കറ്റ്ട്ടുെങ്കിൽ ഓഫലൈൻ ആണെങ്കിൽ ആറു മാസം മതി ആഹ ഓൺലൈന ഒക്കെ ആവുമ്പോ ഒരു വർഷ ഇ തന്നെ നിക്കണം നമ്മള് ഓ
ഒന്നിലല്ല നിന്നേ ആറു മാസം ഒന്നില് ആറു മാസം ഒന്നില് ഏ അങ്ങനെയായിട്ടാണ് വർക്ക് ചെയ്ത് പക്ഷെ എന്നാലും ഏ ഇനി ഇത് കിട്ടൂവോ എന്നുള്ളത് ഞാനായിട്ട് ചോദിച്ചിട്ടുംല്ല കേട്ടോ അതും വേണല്ലേ പറയാ അവര് തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണല്ലോ ഇങ്ങനെ ഉണ്ടോ കിട്ടൂന്ന് പിന്നെ എനിക്ക് അപ്പൊ ഞാ ഹെൽത്ത് കുറിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ നിർത്തിയത് ഏ ആഹ രണ്ടാമത്തെ വയറ്റിലുണ്ടായപ്പോൾഏ ഭയങ്കര പ്രശ്നമായിരുന്നുരി ക്കാൻ പോകലും പറ്റൂല്ലോ യൂ ഡ്രസ്സ് വികസിച്ചിട്ട് സ്റ്റിച്ചൊ ഒക്കെ ഇട്ട് കിടക്കയിരുന്നു ആഹ ഫുൾ ബെഡ് റെസ്റ്റ് ആരുന്നു അപ്പൊ എനിക്ക് എണീറ്റ് ആഹ എണ്ണിച്ചിരിക്കാൻ പോലും പറ്റൂലായിരുന്നു അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിർ കിട്ടിയത് അപ്പൊ പിന്നെ നമ്മള് ഇതൊന്നും ചോദിക്കണ ഒരു ഇതല്ലല്ലോ ആഹ ആ ഒരു അവസരല്ലല്ലോ അപ്പം ഞാൻ അതിനെ പറ്റി പിന്നെ ചോദിച്ചിട്ടില്ല പിന്നെ ഇതൊക്കെ ഓക്കെ ആയാലും പിന്നെ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല പിന്നെ ഇനിപ്പം മോളൊക്കെ വലുതായി എന്തെലുഒക്കെ ചെയ്യാമന്ന് വിചാരിച്ചിട്ട് ചോദിച്ചിട്ടില്ല എന്തായാലും ഞാന് ഓഫ്ലൈന് പോവാല് എനിക്ക് നടക്കൂല ഹസ്ബൻഡിന് തീരെ ഇഷ്ടല്ല
ഇഷ്ട അല്ല ആഹ ഹസ്ബൻഡി നേക്കാ
ആഹ ഹസ്ബൻഡ് ഏ ഓഫീസില് എച്ച് ആർ ആണ് ജിദ്ദല്
ആഹ ഓക്കെ ജിദ്ദലാ ണ് ആഹ അപ്പൊ നിങ്ങള് അങ്ങോട്ട് പോവറില്ല
അല്ല ഞങ്ങൾ അങ്ങോട്ട് പോകും വരും അങ്ങനെയാണ് അധികവും നാട്ടിൽ തന്നെയാണ് സ്വന്തം വീടൊക്കെ ആവുമ്പോൾ നമ്മളത്
ആ സ്വന്തം വീടാകുമ്പോ നമുക്ക് ഇടെചുപോകാ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എങ്ങനൊയിരിക്കും ഇനി തിരിച്ച വരുമ്പോ എങ്ങനെയണ എന്നുള്ളത് ഇപ്പൊ ഒരാഴ്ച ഇവിടെയാണെങ്കിലും നമ്മള് സെപ്പറേറ്റ് ആണെങ്കിലും ഒരാഴ്ച വീട്ടിൽ പോയി തിരിച്ച വരുമ്പോ ഇല്ലാത്തൊരു ഇതാണ് അയ്യോ എങ്ങനൊയിരിക്കും
ആഹ അതെ അതെ
ഉം
എന്താവ ബുദ്ധിമുട്ടാവൂലേ ആഹ പിന്നെ ആദ്യം മുതൽ ഒന്നീന്ന് തുടങ്ങണം
ഉ ഞാനിപ്പോ എന്തായാലും അടുത്ത വർഷമാണ് അപ്പൊ കൊച്ചിന് ഒന്നര വയ്യാസവും അപ്പൊ ഹസ്ബൻറ് പറഞ്ഞത് ഇപ്പൊ ഫീഡ് ചെയ്യണല്ലേ അപ്പ അവൻ അവനാണെങ്കി ഭയങ്കര എന്നെ കണ്ടഴനാ വേറ ആരെ ടത്തും പോവേന്നു ല്ല മൂത്താള പോലെയല്ല അങ്ങനത്തെ അപ്പ ഹസ്ബൻഡ് പറ ഞ്ഞ് എന്തായാലും നീ ഈ വർഷം കൂടി ഓൺലൈനിൽ നോക്ക് നെക്സ്റ്റ് ഇയ ർ മുതല് ഓഫ്ലൈനിൽ അപ്പ എന്റെ ഉമ്മ നോക്കാം എന്നുള്ള മൈൻഡ് ആണ് ഉമ്മ കൊണ്ടോ അപ്പായിച്ചകൊണ്ടന്നാ മതിയല്ലോ അങ്ങനെയൊക്കെ പ്ലാൻ ഇട്ടേക്കാണ് ഇൻശാഅള്ള എങ്ങനെന്നറിയില്ല അള്ള ഉദ്ദേശിക്കണോ നമ്മ ഉദ്ദേശി ക്കന പോലല്ലല്ലോ റബിന്റെൽ വേറെ കാര്യല്ലേ നമ്മ ഉദ്ദേശിക്ണ പോലെ ഒന്നും ട്ടൂലല്ലോ
അപ്പൊ ഞാന് ഹസ്ബൻഡിൻ്റെടുത്ത് പോവാ വേണ്ടിട്ട് ഏഹ് ഇതൊ ക്കെ എ എല്ലാ എടുത്തിട്ട് ഒക്കെ ശരിയാക്കിയിട്ട് ആഹ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് പോയ സമയത്താണ് എനിക്ക് വയ്യാതെ ആയത്
ഓ അങ്ങനെ ആഹ് ആഹ്
അപ്പോ എന്താ പറയ നമ്മള് അത്രേ ഉദ്ദേശിച്ച് അവർക്ക് കൊണ്ടോവാല്ലത് വരേ ഉണ്ടാക്കി വെച്ച് പാക്ക് ചെയ്തിട്ട് പോയ ഞാനാണ് പിന്നെ ഞാൻ പോണത് ഹോസ്പിറ്റലില് ആശുപത്രിയില് ഏഹ് കെടക്കാ
ആഹ് ആഹ് ഫുള്ള് ആഹ്
പടച്ചോനാണ് തീരുമാനിക്കണത്
ആഹ് തീരുമായ ന്താ നമ്മള് വിചാരിക്കണ പോലെയല്ലല്ലോ പഠച്ചോൻ നമ്മടെ തലേലും ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതുപോലെല്ലേ മുന്നോട്ട് പോകാൻ പറ്റ
ആഹ് ആഹ് അതെ നമ്മുക്ക് ആഗ്രഹങ്ങളുണ്ടാവും നമ്മളെ ആവശ്യങ്ങളുണ്ടാവും
ആഹ് അതുണ്ടാവും ഉം
നമ്മള് പ്രാർത്ഥിക്കും നമ്മള് അയിനനുസരിച്ച് നിക്കും പക്ഷെ പിന്നെ അയിനനുസരിച്ച് പടച്ചോന് തീരുമാനിക്കും അയിനനുസരിച്ച് പോവും ആഹ് പിന്നെ അഹാ പിന്നമ്മക്ക് അയിലിപ്പൊ കുറ്റപ്പെടുത്താൻ പറ്റൂലല്ലോ അയില് എന്താ പറയാ ഇതായിട്ട് പോവാന്നല്ലാതെ
ഒന്നും ചെയ്യാ പറ്റില്ല നമുക്ക്
അല്ല പിന്നേം ചെയ്യാല്ലേ
പിന്നാ വേറെന്താ വിശേഷം അപ്പൊ അടുത്ത് വീട്ടിലപ്പൊ ഒറ്റക്കല്ലേ അപ്പൊടുത്ത് അടുത്തന്നെയാണോ ഹസ്ബന്റിൻ്റെ വീടിന്റെ അടുത്തന്നെയാണോ നിങ്ങടെ താമസ
അല്ല കൊറച്ചിങ്ങട്ട് പോരണം അങ്ങനെ കാണൊന്നൂല്ല അയിനായിട്ട്
ലാ അല്ലപ്പൊ ഒറ്റക്കല്ലേ മക്കളും ഒറ്റക്കൊക്കെ ആവുമ്പോ രാത്രി എങ്ങനെയാ
അങ്ങനെ പേടിയൊന്നൂല്ല പിന്നെന്തന്നറിയോ ഇവടെ തൊട്ടടുത്തൊന്നും അങ്ങനെ വീട്കളുണ്ട് പക്ഷേ ആരും അങ്ങനെ വല്ല്യൊരു എന്താ പറയാ ഇതിലല്ല
ഓ അങ്ങനെ സംസാരിക്കാൻ ഞങ്ങടെ ഇവിടെയൊക്കെ എന്നുപറഞ്ഞ തൊട്ടടുത്തല്ലെങ്കിലും ഭയങ്കര സംസാരം വൈകുന്നേരാവുമ്പോ ഒരു കൂടലും അങ്ങനെക്കെയാണ്
ആഹ് ഇന്റെ ഇൻ്റെ വി ഇൻ്റെ വീട്ടില് അതേപോലാ
ആണാ ആഹ് എന്റെ വീട്ടിലും അതെ ഇവടെ അങ്ങനെ ഞാൻ കെട്ടിയ പ്പാൻതന്നെയാണ്
ആഹ് അങ്ങനെയാവുമ്പോ അമ്മക്ക് എന്താന്നറിയോ ഏഹ് ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ട്ണ്ടാവൂല നമുക്ക് എല്ലാരുണ്ട്ന്നില്ലേ ആഹ് ഒരു
എല്ലാരും ഒണ്ട്
ആഹ് ഒരു തോന്നല് വരും പക്ഷെ ഇവടെ പറഞ്ഞാല് നമ്മള് വിളിച്ചാല് അവര് സംസാരിക്കും അത്രോള്ളൂ അല്ലാതെ
അത്രൊള്ളൂ ആഹ് ആഹ് ആഹ്
വന്നൊന്ന് ചോയിക്കേ പറയേ ഒന്നുല്ല
ഒന്നൂല്ല ആഹ് ആഹ്
ന്നാ ശെരിട്ടോ ഞാനേ ഇവടെ ഒരു മൈലിനെ കണ്ട്ക്ക്ണ് പറഞ്ഞിട്ട് വിളിക്ക്ണ്ട് ശെരി
ആഹ് ആഹ് ആഹ് ശെരി എന്നാ ഓക്കെ ശെരിയടാ എന്നാ ഓക്കെ